എതങ്ങ ള്കേൾക്കാമോ?
ആഹ് കേൾക്കാം കേൾക്കാം ഇപ്പൊ കേൾക്കാം ഞാൻ പറയുന്ന കേൾക്കാമോ എന്തെങ്കിലും സൗകര്യക ട് ഉണ്ടോ
ഇല്ല ഇല്ല ഇല്ല വ്യക്തമായി തന്നെ കേൾക്കാം തങ്കൾ പറയുന്നു വ്യക്തമായി കേൾക്കാം
ഓ ഓ അതെയോ? ആഹാരമൊക്കെ കഴിച്ചോ?
അതെ കഴിച്ചു കഴിച്ചു ആഹാരമൊക്കെ കഴിച്ചു താങ്കൾ ചായൊക്കെ കുടിച്ചോ
ആ ഞാനുംസന്ധ്യസമയായ തല്ലെ ഉള്ളൂ ചായ കുടിച്ചു പലഹാരൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു.
അതെ ഞാനും എല്ലാം കഴിച്ചു. ചായെക്കെ കുടിച്ചു അതുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു അപ്പഴാണ് നമുക്ക് എന്തെങ്കിലും സംസാരി ച്ചാലോന്ന് വിചാരിച്ച് ഹ താങ്കൾനെ വിളിച്ചത്.
അതെ അതെ നമ്മള് അ ഒഴിവ് സമയങ്ങൾ. എന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതാണല്ലോ നല്ലത് രണ്ടു പേർക്കും.
അതെ അത്പ്പ നമുക്ക് രണ്ടു പേർക്കും അറിവ് പകരാൻ വേണ്ടിട്ട് കഴിയൊല്ലോ? അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ.
അതെ അതെ പ്പ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുക്ക് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടല്ലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൽ സംസാരിച്ചാലോന്ന്?
അതെയത് തീർച്ചയായും വിലയേറിയ ഒരു ഒരു വിഷയമാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് പരിസ്ഥതി സംരക്ഷണം.
അതെ അതെ ആദ്യം നമ്മുക്ക് പരിസ്ഥിതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലെ? പരിസ്ഥിതിയെന്താണ് അല്ലെ എന്താണ് അല്ലെ അത് നമ്മളെ എങ്ങനെ ഏഹ് എന്ത ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ നമ്മൾ അതിലകത്ത് എങ്ങനെ ആഴത്തിൽ ചെന്നിരിക്കുന്നു അങ്ങനെ കൊറേ കാര്യങ്ങള് നമ്മളറിയാനുണ്ട്.
അതെ പരിസ്ഥിതിന്ന് പറഞ്ഞാല് നമ്മെ ചുറ്റുപറ്റിയിരിക്കുന്ന നമ്മുടെ വായു, ജലം, മണ്ണ്, സസ്യ സ്യങ്ങള്, മൃഗങ്ങള് പക്ഷികള്, മറ്റ് ജീവജാലങ്ങള് എന്നിവയെല്ലാം ചേർന്നതാണ് പരിസ്ഥിതി. ഇത്എല്ലാം ഉൾപ്പെടുന്ന പരിസ്ഥിതിയിലാണ് നമ്മളും ജീവിക്കുന്നത്. ആ ആവാസ വ്യവസ്ഥ തയിലാണ് നമ്മളും ജീവിക്കുന്നത്.
അതെ അതെ ശരിയാണ് ഇതൊന്നും ഒഴിച്ചുകൂടാതെ നമുക്ക് ജീവിക്കാനും കഴിയില്ല അല്ലേ?
അതെ ഇവയ്ക്ക് ന നമ്മുടെ ജീവിതത്തിൽ തന്നെ അത്യാവശ്യമായ ഘടകങ്ങളാണ് ഇവയെല്ലാം. വേണ്ടെങ്കിൽ മാത്രമേ എ നമുക്കും ജീവിക്കാൻ കഴിയുള്ളൂ പരിസ്ഥിതിയു ആഹ് പരിസ്ഥിതിയെന്നത് പൂർണ്ണമാവുകയുള്ളൂ.
അതെ അതെ തീർച്ചയായും പിന്നീട് പറയാണെങ്കില് - പരിസ്ഥിതി സംരക്ഷണം ഇന്ന് ഇത്രയും പ്രാധാന്യമുള്ളതാകാൻ കാരണം എന്തായിരിക്കാം? അപ്പൊ താങ്കൾ ക്ക്ങ്ങനെ തോന്നാൻ കാ എങ്ങനെ പ്ര സംരക്ഷണം വളര പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നാൻ കാരണം എന്താണ്?
കാരണം ഇന്നത്തെ ലോകത്ത് പരിസ്ഥിതി സംരക്ഷണം എന്നത് ഏ കു രാ അതിന്റെ പ്രാധാന്യം തന്നെ വില കുറഞ്ഞു വരികയാണ്. കാരണം ഒരുപാട് അശ അശാസ്ത്രീയ പ്രവർത്തനങ്ങള് അതുപോലെ ഏഹ് നമ്മടെ ചുറ്റുമുള്ള പ്രകൃതിയെ തന്നെ ഓരോ കാരണങ്ങളാല് തകർത്ത് കളയുന്നു അതുകൊണ്ട് തന്നെ പരിസ്ഥിയിൽ ഒരുപാട് തരം പ്രശ് ഉണ്ടാകുന്നുണ്ട് അതില് മനുഷ്യന്റെ അസർദമായ പ്രവർ ത്തനങ്ങള് കാരണം പരിസ്ഥിതി വലിയ ഭീഷണി തന്നെ നേരിടുകയാണ് അതിനാല് പരിസ്ഥിതി സംരക്ഷണം നമുക്ക് ഏറ്റ റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്.
ഓ തീർച്ചയായും അതുപോലെ തന്നെ ഞാൻ ചോദിക്ക്യാണ് പരിസ്ഥിതിക്ക് ഭീഷണിയാകുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് ദെവസവും ഓരോ കാരണങ്ങൾ കാണുന്നുണ്ട്. എന്നാലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും കുറച്ച് കാരണങ്ങൾ പ എ വ്യക്തമാക്കാവോ?
അതെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാരണങ്ങള് ഇപ്പം ഇപ്പോൾ വനനശീരണം, പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം വ്യവസായങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങള് വാഹനങ്ങളിൽ നിന്നുള്ള പൊക, ജലമലിനീകരണം, എന്നിവയായിരിക്കും പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞാല്. ഇവയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ പരിസ്ഥിതിയെ പ്രധാനമായിട്ടും തകർക്കുന്നത്. ഇവയൊക്ക കാരണം നമുക്ക് പോലും നമ്മുടെ പരിസ്ഥിതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയേ ആയിരിക്കയാണ് ഇപ്പോൾ.
അതെ അതെ ഞാനിപ്പോ വാഹനങ്ങൾടെ കാര്യം പറഞ്ഞപ്പഴാണ് ഓർത്തത് ഒരു വീട്ട് തന്നെ നാലും അഞ്ചും വാഹനങ്ങളുണ്ട്. അപ്പ ഈ വാഹനങ്ങളൊക്കെ ക്കെ ആയിട്ടാണ് ഓരോരുത്തരും പൊറത്തേക്ക് എറങ്ങുന്നത്. അപ്പൊ ഓരോ വഹനങ്ങളിൽ നിന്നുള്ള പുക അന്തരീക്ഷത്തിൽ ഇങ്ങനെ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടല്ലേ? അത് ഓരോന്നിനെ നശിപ്പ പ്പിച്ചോണ്ടിരിക്ക്യാണ്.
അതെ അതെ ഇന്ന് ഇഷ്ടം പോലെ ഒരുപാട് വാഹനങ്ങളാണ് നെര് ത്തെലെറങ്ങുന്നത്. അത് നെര്ത്തിലിറങ്ങുന്നത് മാ ത്രല്ല ആ ആ വാഹനങ്ങളുടെ പുക കാരണം അത് പരിസ്ഥിതിയിലേക്ക് എത്തുന്നു. അത് നമ്മൾ തന്നെ ശ്വസിക്കുന്നുണ്ട്. ഒരു കണക്കിൽ പറഞ്ഞ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അത് പരിസ്ഥിതിയും മലിനമാക്കുന്നുണ്ട് ഈ പുക പരിസ്ഥിതിയിലേക്ക് ചെല്ലുമ്പോഴും നമു നമുക്കു തന്നെ ദോഷമായ മാർഗമാണ് ഇപ്പൊ നമ്മൾ തന്നെയാണ് ഓരോ ഓരോ കാര്യങ്ങൾ പരിസ്ഥിയിലേക്ക് ചെയ്യുന്നതും, അപ്പൊ നമുക്ക് തന്നെയാണിത് നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
തീർച്ചയായും നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ ഭാ ഭാവി തലമുറക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഏ വേണ്ടി വരുന്നത്
അതെ അതെ താങ്കളുടെ അഭിപ്രായത്തില് വനനശീകരണം എങ്ങനെയായിരിക്കും പരിസ്ഥിതിയെ ബാധിക്കുന്നത്.
ആ ഞാൻ പറയാൻ വരുവായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ മരങ്ങള് വെട്ടിമാറ്റുന്നതിലൂടെ മഴയുടെ അളവാണ് ആദ്യ കുറയുന്നത് അത് തന്നെ നമ്മുടെ കുറയുന്നത് അതു തന്നെ ആഗോളതാപനം വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്പ ഇന്നത്തെ ഇന്നത്തെ ഒരു അവസ്ഥയെ എന്ന് പറഞ്ഞാ ആഗോളതാപനം വളരെയധികം കൂടിയാണ്. അത് എത്രമാത്രം പരിസ്ഥിതിയെ ബാധിക്കുന്നതെന്നറിയാലോ. അതാദ്യമായി ബാധിക്കുന്നതെന്ന് പറഞ് കഴിഞ്ഞാ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പണ്ടുള്ളതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാമ്പ് കീരിയെ കഴിക്കുന്നു അല്ലെങ്കിൽ കീരി അതിനെ കഴിക്കുന്നുന്നൊക്കെള്ളോരു നമ്മളൊരു ഭക്ഷ്യശ്യംഖല പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതനുസരിച്ചൊന്നും അല്ല അതൊക്കെ താളം തെറ്റി അതൊക്കെ മാറി. ഇപ്പം എ എങ്ങും അല്ലെ ഓരോ എന്താ ഓരോ ജീവികൾക്കും മാറ്റം വന്നു മനുഷ്യനും മാറ്റം വന്നു. എല്ലാം മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് മൃഗങ്ങൾ എന്തായാലും ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല അത് തീർച്ചയാണ് പക്ഷെ മനുഷ്യന്റെ ചെറിയ ചെറിയ പ്രവൃത്തികളിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ഈ ഇത്രയും വലിയ ഒരു പ്രവർത്തനത്തിൽ എത്തിയ കൊണ്ടാണ് പതിയെ പതിയെ ഇങ്ങനെ ആയത്. പ്പൊ വനി നശീകരണം കൊണ്ട് ആദ്യം തന്നെ മഴ, മഴ കുറഞ്ഞ അറിയാലോ അവസ്ഥ, വരൾച്ച വരുമ്പോ എന്തെല്ലാം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത്
അതെ അതെ ഉം ഇപ്പം മഴ കൊണ്ട് തന്നെ നമുക്ക് ഉം ഇഷ്ടംപോലെ പ്രവർത്തനങ്ങളില് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് തന്നെ അത് ദോഷകരമായി തീരുന്നുണ്ട് ആ ഇപ്പം. ഉം അമിതമഴ അമിത മഴയെ നമുക്ക് പ്രശ്നം ആവുന്നുണ്ട് കാരണം ഉരുൾ പൊട്ടൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതെല്ലാം മഴ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മഴ ഉണ്ടാകാനും നമ്മൾ തന്നെ ആയിരിക്കും ഒരു കണക്കിൽ പറഞ്ഞാൽ കാരണം, നമ്മള് ഈ വനങ്ങള് ന വെട്ടി നശിപ്പിക്കുന്നതിലൂടെ ആയിരിക്കാം മഴ അധികമായിട്ട് വരുന്നത്
അതെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ചൂടാണ്. വേനലാണോന്നുണ്ടേ അതിശക്തമായ വേനൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. മഴയാവുകാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ മഴ അതും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു മിശ്രിത കാലാവസ്ഥ ഇപ്പൊ വളരെ കുറവായി വരികയാണ്. പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് കേരളത്തിൽ നമ്മുടെ നാട്ടിലാണ് മിശ്രിത കാലാവസ്ഥാണ് ഇപ്പോ എന്നാ അങ്ങനെയല്ല എന്താണോ വരുന്നത് അത് വളരെ അധികം തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്.
അതെ തീർച്ചയായും അതുപോലെ ഈ ആഗോളതാപനം എന്നത് എന്താണ്
ആഗോളതാപനം ന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മടെ ഭൂമിയുടെ ശരാശരി താപനില ക്രമേണ ഉയരുന്നതാണ് പ്പൊ ഭൂമിക്ക് നിലനിൽപ്പിന് വേണ്ടി ഒരു താപനിലയുണ്ടല്ലോ അത് പെട്ടെന്ന് വളരെ വർദ്ധിച്ചു വരുന്നു. ഇതാണ് ആഗോളതാപനം ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകും ആഗോളതാപനം ഒരു പ്രധാന പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് പ്രതിസന്ധിയാകുന്ന വെല്ലുവിളിയാകുന്ന ഒരു പ്രശ്നമാണ് ഈ ആഗോളതാപനം.
അതെ തീർച്ചയായും വെല്ലുവിളിയാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മടെ ഏ നമ്മടെ പരിസ്ഥിതിയെ എന്തുമാത്രം ബാധി- എന്തുമാത്രം പ്ലാസ്റ്റിക്കാ ണുനമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ഓരോചെറിയ സാധനങ്ങൾ മേടിക്കുമ്പോൾപോലും നമ്മളു ആ, പ്ലാസ്റ്റിക്കു മേടിക്കുന്നുണ്ട്. ആ, പ്ലാസ്റ്റിക്കുനമ്മള്.. സുരക്ഷിതമായി ഏ.. വെക്കാതെയത് വീണ്ടും പ്രകൃതിയിലേക്കു തന്നെയാണു വലിച്ചെറിയുന്നത് അതവിടെ കിടന്നു, കിടന്നു, കിടന്നുകിടന്ന്.. പരിസ്ഥിതിയെ നാശമാക്കുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളിലേക്കതുപോകുന്നുണ്ടല്ലേ
അതെ അതെ പ്ലാസ്റ്റിക്ക് നമ്മള് വല് പുറത്തേക്ക് വലിച്ചെറിയുന്നു അത് മണ്ണിനടിയിൽ കെടക്കുന്നു അത് ജലസ് സ്രോതങ്ങൾ ജലസ്രോതസുകള് മലിനമാക്കുന്നു മൃഗങ്ങള് ഏ എന്തായാലും പ്ലാസ്റ്റിക്ക് ഭക്ഷിക്കും അല്ലെങ്കി ഭക്ഷിക്കുകയാണ് എന്നുണ്ടെ മൃഗങ്ങള് പൊതുവെ കഴിക്കാറില്ല അഥവാ അത് ഭക്ഷിക്കുകയാണെന്നുണ്ടെ അവരുടെ ആവാസ വ്യവസ്ഥ ത്തെ അപകടത്തിലാക്കുവല്ലേ
അതെ മൃഗങ്ങളിപ്പം ഏ ഏ എന്ത് മൃഗങ്ങളായാലും അത് ചെലപ്പോ അത് കഴിക്കുന്നതിന്റെ കൂട്ടത്തില് പ്ലാസ്റ്റിക് കൂടെ കഴിച്ചു പോകത്തില്ലേ. അങ്ങനെ കഴിച്ചു പോവാണെങ്കിലിപ്പോ അവർക്ക് തന്നെ അത് കേടായി മാറീ അപ്പം നമ്മള് തന്നെ ഓരോ പ്രശ്നങ്ങള് ഉണ്ടാക്കുകയാണ് നമ്മുടെ ചുറ്റുള്ള പ്രകൃതിക്കും മൃഗങ്ങൾക്കും ഒക്കെ ആയാലും നമ്മള് തന്നെയാണ് എല്ലായീ പ്രശ്നങ്ങള് ഉണ്ടാക്കുന്നത് അല്ലേ
അതെയതെ തീർച്ചയായും. മൃഗങ്ങളെയും നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തി കാരണം മൃഗങ്ങളും മരങ്ങളും ഭൂമി മൊത്തം നശിച്ചോണ്ടിരിക്കയാണ്. പിന്നെ പറയുവാണെന്നുണ്ടെങ്കില് ജലമലിനീകരണം എങ്ങനെ സംഭവിക്കുന്നൊന്ന് പറയാമോ?
അതെ തീർച്ചയായും പറയാം കാരണം ഫാക്ടറികളിൽ നിന്നുള്ള മല മാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും നദി കളും കൊളങ്ങളിലും എല്ലാം തള്ളുന്നതിലൂടെയാണ് ജലമലിനീകരണം ഉണ്ടാകുന്നത് ഈ ജലമലിനീകരണം തന്നെ ആഹ് നമ്മളുനമ്മളു തന്നെയാ, ആഹ് പ്രകൃതിയുടെ പ്രകൃതിയുടെതനതായ ജലത്തെ നമ്മ, നമ്മ ളുതന്നെ നശിപ്പിക്കുകയാണു ചെയ്യുന്നത്.
തീർച്ചയായും. ജലമലിനീകരണം എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ കന്നുകാലികളെ ഏഹ് കന്നുകാലികളെയുമല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നുള്ളതുമല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുളങ്ങളിലുംനദികളിലുമൊക്കെ കഴുകുന്നത്.. അപ്പൊ അതിലുണ്ടാവുന്ന അതിലുണ്ടാവുന്ന അല്ലെങ്കില് പെട്രോള് അല്ലെങ്കിൽ പല പല എന്താ രാസവസ്തുക്കളെല്ലാം ജലത്തിലാണ് അടിയുന്നത് അതെല്ലാമാണ് പിന്നീടങ്ങോട്ട് ഒഴുകിപോകുന്നത്
അതെ, തീർച്ചയായും. ഈ പരിസ്ഥിതി സംരക്ഷണത്തിനു നേരെ നമുക്കിനിയെന്തൊക്കെ ചെയ്യാൻ കഴിയും.
എന്റെ അഭിപ്രായത്തിൽ നമ്മളുകൂടുതലും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. ഇപ്പൊ എല്ലായിടവുംമരങ്ങൾ കൊറഞ്ഞു വരാണല്ലോ ആഹ് ഒരവസ്ഥയില് നമ്മള് മരങ്ങള് നന്നായിട്ട് നട്ടുപിടിപ്പിക്കണം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം ആ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ മ.. ഭൂമി, അല്ലേ മണ്ണു മലിനമാകുമെന്നുതീർച്ചയാണ് പിന്നെ നമ്മള് മാൽന്യങ്ങള് ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും വേണം പിന്നെ നമ്മൾക്ക് നമുക്ക് ഇപ്പ ആവശ്യത്തിന് ജലവും വൈദ്യുതിയും ഉണ്ട് അത് നമ്മള് സംരക്ഷിക്ക അതിനെ നമ്മള് ദുരുപയോഗം ചെയ്യാതിരി- അതൊക്കെയാണേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പറയാണെങ്കില് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥി സംഷി എന്തൊക്കെ പങ്ക് വഹിക്കാനാകും എന്തു വന്നാണ് താങ്കളുടെ അഭിപ്രായം
ഇപ്പവിദ്യാർത്ഥികൾക്കു നമ്മയിതു പറഞ്ഞതുപോലെ ബോധവൽക്കരണ പരിപാടികളെ സംഘടിപ്പിക്കാം. അതുപോലെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാം... പരിസ്ഥിതിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കു പങ്കെടുക്കുകയും, മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും, ചെയ്യുക അതുപോലെനമ്മളിപ്പം ഏഹ്. ഒരു മര മരം നടന്നുന്നതുതന്നെ ചിലപ്പോൾ ജൂണഞ്ചിന് നമുക്കെവിടുന്നെങ്കിലും നമ്മുടെ, നമ്മുടെ വിദ്യാലയത്തിൽ നിന്നോ.. അല്ലെങ്കിൽ ചുറ്റുമുള്ളിടത്തന്ന് ഒരു മരം കിട്ടുമ്പോൾ നമ്മള് വെറുതെ അവിടെ കൊണ്ടുവെക്കുന്നു, പിന്നെനമ്മളതിനെ തിരിഞ്ഞുപോലും നോക്കില്ല. ചിലപ്പോ അടുത്തവർഷം അടുത്ത മരം കിട്ടുമ്പോളായിരി ക്കും. ഇപ്പൊ നമ്മള് അതില് തിരിഞ്ഞു പോലും നോക്കുന്നതല്ലേ
അതെ അതെ തീർച്ചയായും ആ ഒരു ദിവസത്തെ വെറും ഒരു ആഘോഷം മാത്രല്ല അന്നത്തേക്ക് മാത്രൊള്ളൊരു ഇതായി ചുരുങ്ങി പോകുന്നു
അതെ ആഹ് അതെ നമ്മള് അതിനെ ഉം നന്നായി പരിപാലിക്കുകയും നന്നായി നോക്കുകയും ചെയ്യുമ്പോഴാണ് ആഹ് നമുക്കുതിൽ പങ്കാളികളാവാൻ സാധിക്കുകയും, അതുപോലെ പരിസ്ഥിതി സംരക്ഷ സത്യം. നമ്മളിലൂടെ തന്നെ നമുക്കുവളർത്താൻ കഴിയുമല്ലേ
തീർച്ചയായും
അതുപോലെയീപരിസ്ഥിതി സംരക്ഷണത്തിലുള്ള സർക്കാരിന്റെ പങ്കെന്താണ്?
അതെന്ന് പറഞ്ഞഴിഞ്ഞാ പ്രധാനമായിട്ടും പര്സ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുകയും വനസംരക്ഷ്ണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ജനങ്ങളിലെ ബോധവൽനം നട എത്തുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തവാണ്.
അതെയതെ ആഹ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുതന്നെ ജനങ്ങളിലുകൂടുതല് അവബോധം സൃക്ഷിക്കേണ്ടതുണ്ട്. അതുതന്നെ സർക്കാരിന്റെ ജോലിയാണ്, കൂടുതൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരണം.. നിയമങ്ങൾ കർശനമായിട്ടുപാലിക്കുകയുംവേണം. കാരണമി പ്പോമൊരു നിയമം കൊണ്ടു വന്നാ പോലും ഒരാളും അത് തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയാണ് ഇപ്പം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുഎന്തെങ്കിലും നിയമം കൊണ്ടുവന്നാൽ പോലും ചിലപ്പോ ആരുമത് ഏ താല്പര്യപ്പെടുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു അതോണ്ട് നിയമങ്ങള് കർശനം, കർശനമാക്കിയാൽ മാത്രമേ ഇന്നത്തെ ലോകത്തിൽ, പരി.. പരിസ്ഥിതി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളു അല്ലേ
ശരിയാണ് അപ്പൊ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാനും മറ്റുള്ളവരെയതിനുപ്രേരിപ്പിക്കാനും ശ്രമിക്കാമല്ലേ
അതെയതെ, നമുക്കിപ്പംതീർച്ചയായും ഓരോവ്യക്തിയും തന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽമാത്രമേ നമുക്കുനമ്മുടെ പരിസ്ഥിതി ഇനി മുന്നോട്ട് കൊണ്ടുവരാനും അതിനെ സംരക്ഷിക്കാനൊക്കെ സാധിക്കും
നമ്മളാൽക്കഴിയുന്ന രീതിയിൽ നമുക്ക്.. പ്രകൃതിയെസംരക്ഷിച്ചു മലിനമാക്കാതെ സന്തോഷകരമായിനിയുള്ള ഭാവിതലമുറയ്ക്കു നമുക്കുഭൂമി കൈമാറാം.
അതെ ശരിയാണ് നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാനും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കാൻ ഒക്കെ ശ്രമിക്കാം അല്ലെ
അതെയതെ തീർച്ചയായും. അപ്പൊ എന്തായാലും നല്ലൊരു വിഷയമായിരുന്നു. എന്നോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതില് വളരെയധികം നന്ദിയുണ്ട്. തങ്ങളുടെ ആശയങ്ങളൊക്കെ ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട്. അപ്പൊയിനി ഞാനുമെന്റെ തലമുറയ്ക്കും. ഇതുപോലെ നല്ല രീതിയിലുപ്രകൃതി സംരക്ഷിക്കേണ്ട അവസരം ഒരുക്കുമല്ല ഞാനും ഇതുകടമ, എന്റെ കടമയായിട്ട് ഏറ്റെടുത്തുനന്നായിട്ടുചെയ്യും.
അതെ തയ്‌കൂ, നന്ദി..
നന്ദി നന്ദി